ആഹ ആ കേൾക്ക്‌ണ്ണ്ട് അത് ത്തേക്ക് കൊർച്ച് ഒരണ്ട് ഇ മുറ്റ ഒന്ന് കറങ്ങി
അതെ അല്ല ഹസ്ബൻഡ എപ്പോഴാ വിളിക്കിയ പ്പം
അവര് വിളിക്കു ഞാൻ ഇന്നോട് പറലാണ് അന്റത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാന്
ഉം അപ്പൊ ഈ നേരത്തൊക്കെ വിളിക്കലണ്ട്
ആ പിന്നെ അല്ല അവിടെ എന്താ ജോലി
അവിടെ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യണ
അ ആ ആ ആ
ഉം അപ്പൊ ഓർക്ക് രാവിലെ ആറ് മണി മുതല് വൈകുന്നേരം ആറ് മണി വരാണ് ടൈമ
ആ
ആ അപ്പൊ അവര് അത് കഴിഞ്ഞല്ലോട്ട അത് സമയം കഴിഞ്ഞപ്പോ എന്തെലും കാക്ക വിളിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയിക്ക്‌ണ് അപ്പിന്നോടർഞ്ഞ് ഭക്ഷ ഭക്ഷണം കഴിച്ചിട്ട് അന്റെ കഴിഞ്ഞിട്ട് വിളിക്കാൻ പറി ന്റേത് ഞാൻ മ ക്കളൊക്കെ കെടുത്തി പിന്നെ യൂണിഫോമൊക്കെന്ന് ഞാന് പത്ത് മണീന്റെഷാണ് യൂണിഫോമൊക്കെ ഇസ്തിരിടാ അത് തിരുമ്പിക്കാണ്ടന്നെ ഇസ്തിരിടല് തിരുമ്പല് കഴിഞ്ഞ് ഉണക്കീട്ടേ മിഷീൻല് ഉണക്കിക്കാണ്ട് പിന്നെ ഏ സ്ഥരി ച ട്ടിട്ടാണ് പിന്നെ തോര ഉണക്കാടല് അപ്പൊന്താ കുട്ടിയാക്കേ പിന്നെപ്പൊ ഞമ്മളീ രാവിലെ ഇതിന്റെ സമയം തീരല്ല യ് ഐന്റെടീല് ഞമ്മളിപ്പണ്ട് പെടയണ്ടേരും അപ്പൊന്താണ് അവര് യൂണിഫോമ് ടൈലുംമ്മന്ന് ഇട്ത്തൊട്ന്ന്കാണ്ടിട്ടോളും പിന്നപ്പമ്മള് ഇസ്തിരിടാൻ നിക്കണ്ട ല്ലേ ഞാനങ്ങനെ ചെയ്യലേ കനക്കങ്ങൻ തന്നെ
ഞാന് ഇസ്തിരി ഇടലൊന്നില്ല്യാ ഇസ്തിരി ഇടല് പിന്നെ അത് ഈ ടീഷർട്ട് ഇല്ലേ
ആ ആഹ് ആ ആയ്ന് ആവശ്യല്ല ആഹ് അത് അത് ഇവര് എൽ കെ ജിയും യു കെ ജിയ ഒക്കെ അങ്ങനെ തന്നെലെ ട്രൗസറും ഒരു വേറെന്നാലും ഞാൻ എപ്പളെങ്കിലും ആ എപ്പളെങ്കിലൊക്കൊന്ന് എന്നും ഒന്നും ഇസ്തിരിട്ടൊടുക്കൂല എപ്പളെങ്കിലൊക്കെ രണ്ടാഴ്ച കൂടുമ്പാക്കാണ്ട് ഇസ്തിരിട്ടൊടുക്കും
പിന്നെ ഈ മഴ പെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടെയ് ഈ ടീ ഷർട്ട്‌ ള്ള സംഭവങ്ങൾ ഇടുമ്പോഴൊക്കെ ഈ ഉണങ്ങൂലല്ലോ പിന്നെ ഈ നമ്മള് ഉണങ്ങാതെ നമ്മള് വിരിച്ച്
വാഷ്മെഷീൻ ഇല്ല്യേ
ണേ ഈ വേനൽക്കാലത്ത് വെള്ളം ഇല്ല അപ്പോ ഇത് കൂ കൂട്ടുകുടുംബായി ജീവിക്കുന്ന അപ്പ ഇവിടെ നിന്നൊക്കെ മാറി നമ്മുക്ക് സ്വന്തായിട്ട് വീടൊക്കെ വ ച്ച് ഒരു വെള്ളം കൊഴലടിക്കണന്നൊക്ക വിചാരിക്കുന്നുണ്ട് കൊള്ളടിച്ചില
ഇവിടെയും ഞങ്ങക്ക് വള്ളില്ലാന്ന് ഞങ്ങ കോയല അടച്ചക്കാണ് വേനലക്കായല് വേനലക്കായല് ഞങ്ങള് കിണറ മുറ്റം പോലെ കെടുക്കോണ്ട് നോക്കിയാല്
അതെ അല്ല ഇപ്പൊ കൊഴനടിച്ചല് വെള്ളണ്ടോ ഞങ്ങള വീട്ടിലിപ്പോ അങ്ങനത്തന്ന എന്റെ വീട്ടിലിട്ടോ അവിടെ വെള്ളം പൈപ്പ് ലൈന്റെ മാത്രേ ഉള്ളൂ പിന്നെ അടുത്ത വീട്ടില് കിണറുണ്ട് അവിടുന്ന് കുടിവെള്ളം എടുക്കും
ആഹ ഞങ്ങള് കുടിക്കാനൊക്കെ അതനെ ചെയ്ലല്ല അപ്പ എന്താട്ടന് എല്ലോടത്തും ഞങ്ങളെ അയൽവാസിയിലൊക്കെ പുഴല്ല നി ണ്ട്ക്ഷംന്തന്നെ അറോ ഭക്ഷണം ഉണ്ടാക്കിയല് വൈകേരം പോത്ന്ന് കേടരും ആ ഒരു പ്രശ്ന ഇള്ളത്
പിന്നെ അതുഅല്ല ഈ അഹ് സ്വന്തായിട്ട് കുഴൽ വെള്ളംക്കെ ഉണ്ടെങ്കിലേ മറ്റുള്ളൊരടുത്ത് പോയിട്ട് ഒന്നും എടുക്കണ്ട ആവശ്യല്ലല്ലോ
ആ ആ അത് ശരിയാണ് ഞാ ഞങ്ങക്ക് എറെ മോനെ എറെ മോന് ചെറുതാ എന്ന് ഞാന് എറെല് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാന് ഇവിടെ അടുത്ത വരക്കായിരുന്നു കുളിക്കാനൊക്കെ പോയിരുന്നത് കുളിക്കാന് വേഗം പണി കഴച്ച്ണ്ട് കുളി ഞാനും പോകും തിരുമ്പാനും കുളിക്കാനും അടുത്ത അയൽവാസി വരെയൊക്കെ പോയിരുന്നു അവിടെ ഞങ്ങൾ മാത്രംല്ല കേട്ടോ കുറേ പത്ത് ഇരുപത്തഞ്ചാൾക്ക് കിക്കാരുണ്ടാവും ഗളിക്ക വരി വരിക്ക് കാത്തക്കല തിരുമ്പാൻ ഓരോരുത്തരര് രണ്ട് കല്ല്ണ്ടാവും രണ്ട് കല്ലുമ്മലും ആൾക്കാരുണ്ടാവും ഓരോരുത്തരുടുത്ത് ഇങ്ങനെ ഏർ തിരുമ്പല അങ്ങനെ തന്നെ ഭയങ്കര ഭയങ്കര ഇത് എന്താ പറയാ അങ്ങനെൊരി ഇതായിരുന്നു
ശരിക്കും പറഞ്ഞൽ അങ്ങനെ വെള്ളം കൊടു നണവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രവൃത്തി തന്നെട്ട അവർ ഞങ്ങക്ക് ഇവിടെ അങ്ങനെ തന്നെയാണ്
ഇശ്ലേ ഇപ്പൊ എന്താറിയോ ഇപ്പൊ അവര് അങ്ങനെല്ല എത്ര ആൾക്കാര് അയിമ്പത് ആൾക്കാരൊന്നുംല്ല അവരവർക്ക് കുളിക്കാൻ വരല് ഓർക്കൊരു നീങ്ങളങ്ങനത്തെ ഒരു തിണ്ടാ ആ ഒരു തല മുതൽ ഈ തല വരെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ടോക്കൺ എടുത്തക്കണ മാര്യ ഹോസ്പിറ്റല ടോക്കൺ എടുത്തക്കണമായിര്യ ഓരോരുത്തര് കഴിഞ്ഞ ഓരോരുത്തരങ്ങനെ അങ്ങനെ അങ്ങനെ ഇരന്ന് ഇന്ന്ട്ട്ഇപ്പ ആ വീട്ടേക്ക് പോലുംഇപ്പോ വള്ളല്ല അങ്ങനെ കൊടുത്തിുന്ന ആൾക്കാർക്ക് മ്മം ആ വീ വട്ടിപ്പോ വെള്ളംഞ്ഞട്ട് അവര് കോൽ അടച്ച്കോൽ എന്താണ് ഉ കോലില് വെള്ളംണ്ട് കിണറില് ഒരുക്ക് കുടിക്കാൻ മാത്രം അടിക്കും മറ്റേ ടാങ്കി ഈ ടാങ്കിക്ക് അടിച്ചാല് ഒരു ടാങ്ക ന്നറിയൻ പോലും വള്ളല്ലേ കണറ്റില്ല അങ്ങനത്തെ അവസ്ഥയ ഞങ്ങൾ പറഞ്ഞു ചെയ്യും എത്ര ആൾക്കാരെ കുളിച്ചാൻ പോയിന്ന ഒരു വീടാണ് ആ ഒരു വീട്ടില് വെള്ളം കുറവ അത
എന്നിട്ട് അവരെന്താ ചെയ്യണത് ഇപ്പൊ വെള്ളത്തിന്
പൊഴേലുണ്ട് അ ഞങ്ങള് ഈ ചുറ്റു ഭാഗങ്ങളൊക്കെ പൊഴേൽ വെള്ളം ഉപയോഗിക്കണ്
ഇപ്പോൾ കുഴലിന് നല്ല ഡിമാൻഡ് ആണ് എത്ര പൈസ കൊടുക്കണം കുഴേ കടിക്കണം എന്നുണ്ടെങ്കിൽ
എന്റെ ഉം എന്റെ മോനെ പ്രസവം ഇ ഫസ്റ്റത്തെ പ്രസവം പിന്നെ നമ്മള വീട്ടിലല്ലേ പ്രസവിച്ചെർക്കാ രണ്ടാമത്തും ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഇവിടെ വെള്ളല്ല്യാഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഇന്റെ വീട്ടില് എല്ലാ വെള്ളാണ്ട്ട്ടോ എല്ലാ വെള്ളമാണ് ഞങ്ങളുടെ വീട്ടില് പോയല ഒന്നും ഇല്ല നല്ല വെള്ളച്ച നല്ല വള്ളം എന്നിട്ട് ഇവിടെ പോയല് എന്റെ മോനെ ഞാന് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ആ തൊണ്ണൂറിന മുന്നേ വന്ന് എന്റെ കാക്ക വരുന്നിട്ടറിഞ്ഞപ്പളേ
ആഹ് ആഹ്
തൊണ്ണൂറ് എഴുപതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ആ വന്നപ്പോ ഈ വള്ള വരണി കാക്കി വരണിണ്ട് കാക്ക മഴ പെയ അതാലേ കാക്ക ഗൾഫിൽ നിന്ന് വരുള്ളു അല്ലാതെ വരുലൂ ഇവിടെ വെള്ളം ഇല്ല പേനെല്ലാം ആകുമ്പോ വെള്ളം ഇല്ല ഞമ്മൾ ഇങ്ങനെ ഒപ്പിച്ച അടക്കല്ലേ അപ്പൊ അവര് വന്നാലുണ്ട ഒപ്പിച്ചല നടക്കൂലല്ലോ അപ്പോ കാക്ക മയത്തേ വ ഒള്ളു എന്നിട്ട് പിന്നെ കൊയൽ അടിച്ചുവിടാ ആ പാബന് കോയല എല്ലാം വെള്ളം കിട്ട ഒ
ഇപ്പൊ കൊടലിലല്ലെ വെള്ളെള്ളേയ്-
ആഹ് - പക്ഷെ ചെലേ ഭാഗത്ത് പോയല് വെള്ളല്ല്യാ-
ഞാനടിക്കണന്ന് വിചാരിക്കണുണ്ട് എന്താ
കൊഴപ്പില്ലെല്ലോ വെള്ളല്ല്യാഞ്ഞാൽ ഞാൻ പറ ഞാൻ പറയും ഇക്കാക്കന്ട് വെറകില്ലെങ്കിൽ നമുക്ക് ഗ്യാസെങ്കിലും കത്തിക്ക വള്ള വള്ള തല്ലേ ഞമുക്ക് അവിടെ ഒരു പരിഹാരം ഇല്ല്യ അയിത് പറ്റി ചെയ്യാറില്ലേ നമ്മക്ക്
അല്ല ഇങ്ങള് ഇപ്പ ആദ്യ താമ ആദ്യക്കെ നിങ്ങൾ എന്താ ചെയ ഇതുപോലെ
എന്ത്
ഇതുപോലെ അപ്പുറത്തെ വീട്ടിൽ കുളിക്കാൻ തീരുബാനും
ആ ഓക്കേ പോവും അങ്ങോട്ട് പോയിരുന്നു
ഞാനങ്ങനെണ് വെ വെള്ള എന്തായാല് ഇവിടന്നാ അപ്പെറം വീട്ട്ക്ക്ക്കൊ പോവും തിതുംബാന് ആ പറയാണ്ടെ പിന്നെ അത് അല്ല നമ്മളെ സമയാണ് പോണത് നമ്മള് വീട്ടിൽ ജോലി ചേയ്യാണ്ടി സമയമാണ് പോണതാവിടെ അവിടെ പോയി അവരെ കുളീം നനയും പിന്നെ കുട്ട്യാളൊക്കെ ഇണ്ടെങ്കി പിന്നെ പറയേം വേണ്ടില്ല
ഞങ്ങള് പിന്നെ ഞങ്ങള് ഞങ്ങള് പോയിന്നത് ഞങ്ങള് വീട്ട്ത്തെ പണി വേം കഴിച്ചിട്ട് പോവും അങ്ങനെ ചെയ്തീന്നത് വീട്ട്ത്തെ പണി ചോറും കൂട്ട ചോറും ഭക്ഷണണ്ടാക്കലൊക്കെ വേണ്ട് കെഴ്ക്കും
എനിക്ക്ങ്ങനെ വച്ചാല് ചെറേ ചെറേ മോള് എന്താ വെലു ചെറിയ മോള് ചെറിയ മോളുണ്ടാവും വന്നക്ക പ്രസവം കഴിഞ്ഞ് വന്ന അേ അ പിന്നെ മയ ന ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ കുട്ടി നമ്മൾ ഇവിടെ ഇവിടെ കുട്ടനീട്ട പിന്നെ അപ്പുറത്തേക്ക് പോകല്ലേ കുട്ടിന്ന് പറ ഞാൻ പടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു
കുട്ടികള് ഭയങ്കര കാര്യായി ചെറിയ കുട്ടികളാകുമ്പോളേ ഭയങ്കര ബുദ്ധിമുട്ടന്
ആ
എല്ലായിടത്തും ഉപ്പൊക്കെന്നന്നെ എല്ലായിടത്തും വള്ള കുറവന് ഏത് വെള്ളല്ലോ വീട്ടില ഇപ്പ്ര വെള്ളല്ല അപ്പ ഇനി ഇനി വള്ളത്തി ത്തി അവിടുത്തെ യുദ്ധം ഉണ്ടാവല്
ഇത് എനിക്ക് എന്നിട്ട് ഞാന് എന്ത ചെയത് അതിന് മുന്നേപ്പ ഒരു ചോലുണ്ട്
ആ ആഹ ചോന സുഖമാണ് ഞങ്ങളവിടെ പിന്നെ അതൊന്നും ചോലോ കോളോ ഒന്നുമ ഇല്ല എന്റെ വീടിന്റെ അടുത്ത് പിന്നെ കുളംണ്ട് ട്ടോ ഞങ്ങൾ പിന്നെ
പക്ഷെ അയി ചോ ചോല എങ്ങനാ വെച്ചാല്. ഒരു കാട്ടിന്റെ ഉള്ളിലാ ഞാനിപ്പം ഇന്റെ വലുതന്ന് കുഞ്ഞ് കുട്ടിയാരുന്നു രണ്ടു വയസ്സ്. ഓളെ ഒക്കത്തൊക്കെ എടുത്തിട്ട് പോ പോലെന്ന് ഞാന്.
നെ അവ കൂടെ വേറെ ആരും വരില്ലേ? അച്ഛമ്മ അമ്മ ഒന്നും വരൂലേ?
ആഹ്‌ കൂടെ ഇളച്ചി ഉണ്ടാവും. അ പിന്നെ പിന്നെ ഇളച്ചി ഒരു ദിവസം വീട്ടക്ക് നക്കാന് പോകുമ്പോ പിന്നെ ഒറ്റയ്ക്ക് പോകും എന്നിട്ട് പിന്നെ ആൾക്കാര് പറച്ചില് തുടങ്ങി കാരണം ഒറ്റക്ക് ഒന്നും പോകരുത് ആളില്ലാത്ത ഏരിയല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റി യാ പോലും അറിയില്ല വീടുകളൊന്നും ഇല്ല അവിടെ
ആഹ് അവു പേടി ന്നെ അങ്ങനെ ഒന്നും പോവാരുത്.
ആഹ്‌ ഇപ്പൊ പിന്നെ അങ്ങട് പോക്കില്ല കാരണം എന്താച്ചാ ആ കുന്ന് ഇങ്ങട് ഹേ. കേറി വരുമ്പോളെക്ക് നമ്മള് പകുതി മുക്കാലും നമ്മുടെ ജീവൻ പോയി.
മ്പളേ നമ്മ ആണുങ്ങൾ ഉണ്ടാവുമ്പളേ പോകൻ പറ്റുള്ളൂ. ഇങ്ങളെ ഏട്ടൻ ഉണ്ടാവുമ്പോ പോയാ മതി ഏട്ടാ ൻ പിന്നെ രാവിലെ ജോലിക്ക്
അതാണേ ഈ വ വെള്ളം തുള്ളി വേണ്ടേ ഇവിടെ. അന്നൊന്നും ഈ അയൽവാസി കോയല് അടി ച്ചിട്ടില്ലാ പിന്നെ അയാ അവര് കൊഴലടിച്ചു കൊഴലടിച്ചേലാണ് ഞങ്ങക്ക് ഒരു സമാന ഞങ്ങൾക്ക് വെള്ളം തരും അവര് വെള്ളം ഇല്ലെങ്കില് അവര് വെള്ളം തരും.
ആ
അങ്ങനാരുന്നു.
ചെലോര് പിന്നെ ചില ആൾക്കാ രോന്നും വള്ളം തരൂല ചില ആള്ക്കാര്. ചോദിക്കണ തന്നെ. വള്ളല്യയാ അങ്ങനൊക്കൊ ഒരു വർത്താന ചിലേർക്കേ ഇങ്ങനെ പറഞ്ഞ് കേക്കാം നമ്മക്ക് പിന്നെ അങ്ങനെത്തേ ബുദ്ധിമുട്ടൊന്നുമില്ലട്ടോ. അങ്ങനെ എന്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞ്
അതെന്താച്ചാ വെള്ളം കൊടുത്താ വെള്ളം കഴിയോ എന്നുള്ള
ആ അതാണ് ഇവിടെ വള്ളല്ല്യാ ഞങ്ങക്ക് ഉപയോഗിക്കാൻ തന്നെ വള്ളല്ല്യാന്നൊക്കെ പറയൊല്ലോ
ഞാനേ അങ്ങട്ട് വിളിക്ക്യാട്ടോ അങ്ങോട്ട് വിളിക്ക്യാ